ഹലോ
എലോ
ഹലോ
കേക്ക്ന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് സുഖല്ലേ
ആഹ് സുഖ തന്നെ
സുഖം എന്താ പരിവാടി
ചായക്കെ കുട്ച്ചോ
ചായ കുട്ച്ചില്ല ഇപ്പണീറ്റിട്ടേ ഒള്ളൂ ചായ കുടിക്കണം ചായ കുട്ച്ചോ
ആ ഇല്ല ഞാനും ഇപ്പണീറ്റിട്ടേ ഒള്ളൂ
ആഹ്
മയൊക്കെ ഇണ്ടോ നാട്ട്ല്
മ മഴ നല്ല മ മഴയാണ് അവ്ടെ മഴണ്ടാ
ഇവ്ടെ മഴയ്ണ്ട്
ആഹ് ഇപ്പ എന്ത് ചെയ്യ്ന്
എന്താ രാവ്ലെ ഫുഡ്ല്ലാം
ഫുഡല്ലോ ഉമ് ഞാൻ നോക്കിട്ട്ല്ല താഴേക്ക് എറ്ങ്ങിട്ടില്ല
മ്
റുംലായിരിക്കുല്ലേ
ആഹ് അതെ
പൊറ്ത്ത് പോവ്ന്നുണ്ടോ
ഇല്ലാ
ആഹ്
മ്
പിന്നെ പിന്നെ എന്താ വിശേഷം
സുഖായ്ട്ട് പോവുന്നു
അലോ
ഹലോ
ഹലോ കേള്ക്ക്ന്ന്ല്ലേ ഹലോ
ആഹ് എട്ക്ക് റേയ്ഞ്ച് പോവുന്ന്ണ്ട്
ആഹ് അതെ
എന്നിട്ടോ പണിക്കെ കഴിഞ്ഞോ
ഇല്ല ഒന്നു തൊടങ്ങണത്ര പണിയെല്ലാം
ഉം പിന്നെ പിന്നെയെന്തല്ലാം -
പിന്നെ എന്തെക്കെയാ വേറെ വേറെ എന്ത്‌ വിശേഷം
വേറെന്ത് വിശേഷം ഇനിയിപ്പോ കോളേജ് പോണം എണിറ്റ്ട്ട്
ഉം
മഴ ആയതുകൊണ്ട് എവിടെയും പോവാനും മടിയാവുവ പിന്നെ ഇന്നലെ അറ്റൻഡൻസിന്റെ എല്ലം പേർസന്റേജ് പബ്ലിഷ് ചെയ്തെനക്കൊണ്ട്- പെർസെന്റേജ് കൊറവാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാ ഴ കാണുമ്പ ലീവാക്കും
ആ മഴയക്കത്ത് പോവാൻ മടിയായിരിക്കും അല്ലേ?
ആഹ് മഴേനെ കൊണ്ട് പൊറത്തിറങ്ങാനേ മടി ആവും
കോളേജ് അടുത്താ
കോളേജ് ആഹ് ഇവിടുന്ന് കൊ റച്ചേയുള്ളൂ
ആഹ്
എന്നിട്ട്
ആഹ് വേറെ വീട്ടിലെല്ലാരു ഇല്ലേ?
ആഹ് എല്ലാരുണ്ട് അവിടെയോ എല്ലാരും ഇല്ലേ
ആഹ് എല്ലാരും ഉണ്ട്
ആഹ്
കാലാവസ്ഥ ഇങ്ങനെ മഴ തന്നെ ആയി പോയി
ആഹ് ഉള്ളിലാ ഫുള്ളും മഴ തന്നെയാ
വെയിൽ രേഖയെ ഇല്ല തുണിയൊന്നും ഒണങ്ങുന്നില്ല വേറെ എന്തുവാണ്
എന്നിട്ട്
എത്ര മണിക്ക് കോളേജിൽ പോകും?
ഒരു- എട് ഒരു ഒമ്പത് മണിക്കാവുമ്പോ എറങ്ങിയാ മതി
ഉം അപ്പ എറങ്ങിയ മതിയല്ലേ
ആഹ്
ഉം
കണ്ട് പത്തേ കാലിന് തൊടങ്ങും ഇവിടുന്ന് കൊറച്ചേ ഉള്ളൂ
ഉം കാ മണിക്കൂറ് കൊണ്ട് അവിടെ എത്തും
ഒരു പ അഞ്ച് പത്ത് മിനിറ്റ് മതി
അത്രേയുള്ളൂ ബസ്സിനല്ലേ പോവാ?
ബസ്സിനല്ല വണ്ടിക്കെ പോകു ബസ്സിനാണെങ്കി കൊറച്ചു നേരത്തെ എറങ്ങണ്ടി വരും ഒരു എട്ടേ മുക്കാല് അല്ല ഒൻപതു - ഓ വണ്ടി വരും ആഹ് വണ്ടിയിണ്ട്
ഉം എന്താ പഠിക്കുന്നേ
ഞാന് പ്പം ഡിഗ്രിയാണ്
ഓഹ്
ചേച്ചിയോ
എന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുന്നു
ആഹ്
ഉം
പിള്ളറെല്ലോ
ഒരാളിണ്ട്
ആണോ?
ഉം
ചെറുതാണാ
ആഹ് എൽ കെ ജി പഠിക്കുന്നു
ആഹ് അപ്പൊ ഇന്ന് ക്ലാസ്ണ്ടാവില്ലേ?
ക്ലാസ്സുണ്ട് ക്ഷെ അവന് സുഖല്ല ചൊമയാ
ആഹ് ഓ മഴയും ക്ലൈമറ്റിന്റെതല്ലായിരി
ഉം ഉം
ഉം
ണ്ടോ
പിന്നെ ഇനിയിപ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ട തെരക്കയ്ക്കുല്ലേ കൊറച്ചയ്ഞാ
അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കാറ് ഫുഡ്
ഇവിടെ ഫുഡ് ആഹ് എല്ലാ ദിവസവും ഓരോന്നും എന്തെങ്കിലുക്കെ ഉണ്ടാവു
ഉം
ഉം ഇന്നെന്താ ഫുഡ്
ന്ന് ഞാൻ ദോശണ്ടാക്കാന്ന്
ആഹ് ഇന്ന് ഇവിടെ ദോഷോ ഇഡ്ലിയോ അങ്ങനെ എന്തോ ആണ് ഇന്നലെ മാവെല്ലാം സെറ്റയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കണ്ടിരുന്നു
ഉം
തോന്ന്ണ്
ഉം പെര്ന്തല്ല്
പിന്നെ പിന്നെന്തല്ല
ഇപ്പ അവിടെ മഴ ആഹ് ഇപ്പം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പെയതു പെയ്യുന്നു മുറ്റത്തെല്ലാം വെള്ളംണ്ട്
ആഹ്
അവിടെയോ
ഇവിടെപ്പം ഒന്ന് കൊറഞ്ഞു കൊറച്ച് മുന്നെക്കെ നല്ല മഴായിരുന്നു
ഉം
ങ്ങനെ
നല്ല തണുപ്പല്ലെ മഴ പെയ്യുമ്പോ
ഉം തണുപ്പാ അതാ എനിക്കും മടിയാവും ഇങ്ങനെ. അപ്പൊ പിന്നെ കോളേജിൽ പോകാനും മടിയാവും. ഇങ്ങനെ കെട്ന്നാ പിന്നെ എനിക്കൊന്ന് പൊന്താനിങ്ങ് പണിയാ.
ഉം.
ഉം.
ഇന്തലെ തന്നെ ഇവിടെ മഴയായത് കൊണ്ട് ഇസ്കൂളൊക്കെ അവധിയായിരുന്നു.
ആഹ്. അപ്പൊ ഇന്നും ലീവാ?
ഇന്ന് ണ്ട്.
ആഹ്.
ഇപ്പൊ സാറ്റർഡേയ്സിലൊന്നും ഇല്ലല്ലോ ക്ലാസ്സൊന്നും?
ഉണ്ടാവാറുണ്ട് എടക്ക് ഇതേപോലെ ഒരു ലീവ് വരുമ്പോം ആ ലീവിന് പകരം ആഹ്. ശെനിയാഴ്ച ക്ലാസ് എടുക്കാറുണ്ടല്ലോ.
ഓഹൊ.
ഉം പിന്നെന്താ?
പിന്നെ പിന്നെന്താണ്?
ഉം ഇപ്പ എണി എഴുന്നേൽക്കൂല്ലേ?
ആഹ് ഞാന് കൊറച്ച് കഴിഞ്ഞ് എണീക്കും. ഇപ്പം ഒരു ഏഴരൊക്കായി. ഒരു എട്ടൊക്കെ ആവുമ്പത്തേക്കും പതിയെ കണ്ട് പൊങ്ങണം. ഇന്നാലേ പണി ഒക്കെ നടക്കൂ.
ഉം.
എണീറ്റോ
കോളേജിലേക്ക് ഭക്ഷണം കൊണ്ടു പോകോ?
ഇല്ല കോളേജ് ഉച്ച വരെ ഉള്ളൂ.
ഉച്ച വര്യാ ക്ലാസ്?
ആഹ് ഉച്ച വര്യാ. അത് കഴിഞ്ഞാ പിന്നെ ഒരു രണ്ട് മണി വരെ അല്ലേ ള്ളൂ.
ഉം. വന്നിട്ട് കഴിക്കു ല്ലേ.
വന്നിട്ട് കഴിക്കും.
ഇവടിപ്പം മഴ കൂടി വന്ന്.
പിന്നിം കൂടിയാ?
ഉം നല്ല തകർപ്പം മഴ പെയ്യ്ണ്.
ആഹ് ഹാ.
മഴയ്ള്ളാ സമയം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ മടിയായി
ആഹ്. പുറത്തേക്കും എന്തിനെങ്കിലൊക്കെ എടയ്ക്കിടക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോവൊല്ലോ മാളില് അങ്ങനെ. മഴ കാരണം ഒന്നും പോവാനേ മടിയാവാ.
ഉം എന്നിട്ട്
എന്നിട്ട് ഇണിക്കറായോ
ഞാാനണീച്ചു ഞാൻ എണീറ്റ് ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നു
ആഹ് മഴ കണ്ടി ഇരിക്കക്കല്ലേ ഉം
തണുത്ത് വിറക്കും ചെയ്യും
ഇപ്പം ആഹ് തുടങ്ങണം പണിയൊക്കെ
ആഹ്‌
എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാടി
ആഹ് ഓക്കേ ഓക്കേ